ലോ
ആഹ് എന്താ വിശേഷം? ആഹ് ഓ കേൾക്കുന്നുണ്ട് ക്ളിയറാ. ന്ത പണീ?
എന്ത പണീ ഒന്നുല്ല ഇവിടിങ്ങനിരിക്കാ.
കുട്ടിള്ണ്ടോ?
ആഹ് കുട്ടികളുണ്ട് രണ്ടാള്ണ്ട് ഒരാള് പൊറത്തോയി. ക്ക്ണ് ഒരാള്ൻ്റടുത്ത്ണ്ട്.
പൊറത്തോവാന് വലുതായി നല്ല വലുപ്പം വെച്ച്ണോ?
ആഹ് പത്താ ക്ലാസഴിഞ്ഞു. ഉം ഓ താ ഏട്ടത്തിൻ്റെ വീട്ട്ക്കൊഴിക്ക. മോനാണ് മോന്. ഉം നിങ്ങക്കെത്രാളാ അതെ ആഹ് രണ്ടാളോ?
ആഹ് ഒന്ന് ഏഴിലും ഒന്ന് എട്ടിലും.
ആഹ് ആഹ്
ഉം കൊഴപ്പുന്നുല്ല അങ്ങനെ സുഖിയി പോണ്.
ആഹ് ഫുഡൊക്ക് കഴി
പ ഫുഡ് കഴിച്ചീല്ല. പത്താം ക്ലാസാആവുമ്പോ എല്ലാ റിസ്ക് ഉണ്ടാവൂലേ?
ഓ പത്ത് കഴിഞ്ഞുപ്പോ ഒന്ന് പ്ലസ് വൺ. ഉം ആഹ് കിട്ടി കിട്ടി.
ആഹ് അടുത്തന്നെ സ്കൂളാണോ?
അടുത്ത് പറഞ്ഞ ഒരരമണിക്കൂർ ഇണ്ട് യാത്രണ്ട്.
ആഹ് ബസ്സ് വേണ്ടിവരും അല്ലെ? നടക്കാനേ ഒള്ളു?
ബസ്സ് വാണം അരമണിക്കൂറ്ണ്ടെ.
ഏഹ് ആഹ് ബസിന് അര മണിക്കൂറുണ്ട്ല്ലേ ആഹ്. ഞാൻ നടന്ന്പോവാനേക്കുജാരിച്ചു. എങ്ങനെ പഠിക്കോ എന്താ സ്ഥിതി?
ആഹ് പഠിക്കല് ആഹ് കൊഴപ്പല്ല, ആവറേജ്ആണ്.
ആഹ് ആങ്കുട്ട്യാളാവുമ്പോ പിന്നെ തോനെ ഞമ്മള് പ്രെതീക്ഷിക്കാൻ വയ്യല്ലോ.
ക്കണ്ട ഉം ഉം അവടെങ്ങനെ മക്കളൊക്കെ നന്നായി പഠിക്കോ?
ആഹ് വല്ല്യെ കൊഴപ്പല്ല ഇഞ്ഞ് അറിഞ്ഞാല് പത്തായ എന്താ ആവാ അറീല. അഹ് ചെറുപ്പത്തിലൊക്കെ നല്ലോം പഠിക്കും. പിന്നങ്ങനെ- പുറകോട്ടായി വരാണല്ലോ. ഏ ഫസ്റ്റിലെ ഉഷാറ് പിന്നെ ഓൽക്കില്ല. വെൽപ്പം വെക്കും തോറും ഞമ്മളെ പിട് ത്തത്ത്ന്ന് വ് പിടി വിടല്ലേ ഏ പിന്നെ അപ്പ ഞമ്മളെ കൺട്രോൾല് ഓലെ കിട്ടൂല അപ്പൊ അയിൻ്റേതായ മാറ്റങ്ങള്ണ്ട്. പിന്നെ ഇതാ ചെയ് പഠിക്കണങ്കില് ഒപ്പരം ഇര്ക്കണം. കൂടെ എന്നും ഇര്ന്നൊട്ക്കണം. ഇന്നാലേ എയ്തും വായിക്കും ചെയ്യൊള്ളൂ. ഇത് രണ്ടാളേം നടൂല് ഞാന് ഇര്ക്കണം. ന്നട്ട് രണ്ടാളീം ഒരുപോലെ പഠിപ്പിക്കണം.
ആ ശരിയാ. ആ അപ്പഴാവുമ്പം നമ്മക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ കി ട്ടും കൊർച്ച് കഴിഞ്ഞാ പിന്നെ ഓല ഇഷ്ടത്തിന് ഇള്ള പഠിപ്പായിരിക്കും.
പിന്നെ അഥവാ ഞമ്മക്കെന്തെങ്കിലും ഒര് അത്യാവശ്യോ, അല്ലെ സുഖല്ലായിക വന്നാ ഓല് വായിക്കൂല്ല. നമ്മളവട ഇര്ന്ന് ഉം ഒ പ്പത്തിന് ഒപ്പരം ഇര്ന്ന് ചെയ്യിപ്പിച്ചാ ചെയ്യും. അപ്പൊ അമ്മക്ക് വേണ്ടീട്ട് ചെയ്യ്ണ മാതിര്യാ, ഓൽക്ക് വാണ്ടീട്ടൊന്നും അല്ല.
നമ്മള് മെനക്കെട്ടോ നമ്മള് പറഞ്ഞോ ഇന്നാ ചെയ്യും ഇല്ലെങ്കി ഇല്ല.
ഉം എല്ലം മദ്രസ്ത്തതായാലും സ്കൂൾത്തതായാലും ഒ പ്പതും ഒപ്പതിനൊപ്പരം നമ്മള് വേണം അല്ലേ ഓൽക്ക് വേണ്ടീട്ട് ഒന്നും പഠി- ചൂല. എല്ലാ കാര്യ അങ്ങനെന്നെ ഒന്നും ഞമ്മക്ക് വേണ്ടീട്ട് ചെയ്യ്ണ പോലെ
ഉം
എന്ത് രാത്രികക്കെന്താ ഫുഡൊക്കെ
രാത്രി ഫുഡ് രാവിലെന്നെ ചോറ് വെച്ചത്ണ്ട്.
ആ ആ ഇന്നെന്താ ചോറ്ക്ക് കൂട്ടാൻ
ചോറും മത്തൻ കറീം ബീഫും വെച്ച്ണ്.
ആ ആ. ഇന്ന് ഇന്നെന്താ വെള്ളി, ആ ശനിയാഴ്ച്ച ലെ
ആ ഇന്ന് പിന്നെ മക്കള് ഇവട ഇള്ള ദിസല്ലെ? ശനി ആവുമ്പോൽക്ക് അവധിയല്ലേ അപ്പൊ പിന്നെ ഇന്ന് അങ്ങനെ ഇണ്ടാക്കി.
ഉം ഓലില്ലാത്തപ്പ എന്തേലും വാങ്ങിച്ച് വെച്ചാ പിന്നെ ഓര്ക്ക് കഴിക്കാന് വൈന്നാരാവുമ്പോ ഒര് നേര്
ഉം ഞാന അങ്ങനെന്ന ചെയ്യാ ഉച്ചക്ക് ഞാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. വൈകുന്നേരായാ മക്കക്ക് വെരുമ്പളേ എന്തെങ്കിലും ഇണ്ടാക്കൊള്ളൂ.
ഇണ്ടാക്കൊള്ളൂ ഉച്ചക്ക് ഇങ്ങളോറ്റക്കെ ഇണ്ടാവൊള്ളു ലെ
ആ അപ്പൊ എന്തെങ്കിലും, ഇഞ്ഞ്പ്പൊ ഇണ്ട്ണ്ട് ഇവടണ്ട് കൂലി പണിയ.
ആ ആ
ഉം ചെറിയ രീതി ഫാബ്രിക്കേഷൻ വർക്കും ചെയ്യും അപ്പൊ പിന്നെ ചെലെ ദിവസൊക്കെ പണിക്ക് പോവുമ്പോ ന്ന് ഇവട ഇണ്ടാവൂല. ഉം ഇന്നെന്തോ ഒരു വയർനൊക്ക ഒരു അസ്വസ്ഥത എന്തോ ഒന്ന് വയർന് പ ത്തെ കണ്ടപ്പ ഷർദിക്കാ അപ്പങ്ങനെ കെടക്ക
ആ ആര് ഇങ്ങളോ ആ ആഹ് എന്തേ കഴിച്ചേല് എന്തെങ്കിലും ഗ്യാസ് പ്രോബ്ലം ഇണ്ടോ
ഹ ഹാ അത് നല്ലോ ഇണ്ട് അതില്ലാത്തോല് ആരാപ്പല്ലേ
രാ ഇള്ളത്
അല്ല ഞാൻ അറിയാഞ്ഞിട്ട് ചോഴിക്ക ആർക്കെങ്കിലും അത് മാറിയ ചരിത്രം ഇണ്ടോ
ഏ ഇല്ല്യ ഇല്ല്യ ഇപ്പൊ ഗ്യാസോണ്ട എല്ലാര്ക്കും പ്രശ്നം പക്ഷെ ഈ ഗ്യാസ് നമ്മള് നിസാരായിട്ട് കാണാനും പാടില്ലത്രേ
ആര്തെങ്കിലും ഒന്ന് മാറീണെങ്കില് ആ ഡോക്ടറ്റെ പോയി ഒന്ന് കാൺച്ചോക്കേനും ആ ആരൊന്ന് മാ മാറീയന്ന് പറയില്ല ഞാൻ എല്ലാരോടുംങ് ചോദിക്കുവായിരുന്നു തൊ അങ്ങനെ മാറിന്ന ഇനസ്ഥലത്ത് ഡോക്
ഈ ആയമോദകത്തിന്റെ ഗുളിക ഇങ്ങനെ കഴിക്കാന്നല്ലാതെ പിന്നപ്പൊ എത്ര ഇംഗ്ലീഷ് ഗുളിക വാങ്ങിച്ച് കഴിക്ക ഇവിടെ എന്റെ ഹസ്ബൻഡിനൊക്കെ എപ്പോഴും ഗ്യാസ എന്തേ കഴിച്ചാ ഇന്ന് അവർക്ക് ഗ്യാസള്ള ഭക്ഷണം ഒഴിവാക്കാനും വയ്യ പൂളക്കിഴങ്ങ്ക്കെ നമുക്ക്പ്പ ഇഷ്ടുള്ള സാധനങ്ങളല്ലെ ഇപ്പ എങ്ങനെ ഒഴിവാക്ക ഭക്ഷണ ഇല്ല ഇല്ല ചോറ് തിന്നവരെ ഗ്യാസപ്പോ
ആഹ് പിന്നെ നമ്മള് വിഷ്ക്ക്ണന് എന്തോ തിന്നണ്ടേ ജീവിക്കണ്ടേ
ജീവിക്കണ്ട് ശരിയാ
ഇത് എന്ത് തിന്നാലും ഇന്ന് ഇപ്പോ എന്താ കാരണം വെച്ച ഇന്നൊരു ബട്ടറില്ലേ എന്നോ കുണ്ട് വെച്ചണ്ട് ഇനി ബ ട്ടറ് പിടിച്ചില്ല ഞാൻ വിചാരിച്ച കളയണ്ടല്ലോ വിചാരിച്ച് അതൊരു പതിനൊന്ന് മണിയാവുമ്പോൾ അടിച്ച് ജ്യൂസ് അടിച്ച് കുടിച്ച്
ആഹ് ആഹ്
അആണെണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ ഞാൻ അടിച്ച്ട്ട് മഴ എങ്ങനെ പെയ്തയ്നോട് കുട്ടികൾക്കെന്നും കൊടുത്തില്ല ഇനിപ്പ കാലാവസ്ഥ പ്രശ്നല്ലേ വിചാരിച്ച്ട്ട് പകുതിയ ഉള്ളു എനിട്ടോ അപ്പൊ ഞാൻ ആ പകുതി എടു ച്ട്ട ഞാന കുടു
അതെ പറ്റിപ്പയ പെ ഏച്ചെയ്ന്ന് തോന്നണു ഹെ കുട്ടിയൊക്ക കൊടുക്കാതെ കുടിച്ചിട്ടല്ലേ അപ്പൊ
അല്ല ഈ മഴ ഇങ്ങനെ പെയ്യുമ്പ ടോൺസസ് ഉണ്ടാവൂലേ പിടിച്ചിന്റെ എടുത്ത മക്കൊക്കെ ഇണ്ടാക്കി കൊ തലേ വിചാരിച്ചിട്ടാ ഞാന് മക്കക്ക് കൊടുക്കാതെ കുടിച്ചി ഞാൻ ഒറ്റൊക്കെ കുടിച്ചി ഇങ്ങട് ബാ ആഹ് ഇപ്പ ഛർദിച്ചപ്പ പറ ഛർദ്ദിച്ചപ്പോ ഹസ്ബൻന്റ് പറയ അതന്നെ നല്ല പണിയാ ചെയ്തു അതുകൊണ്ടന്നെ ഛർദ്ദിക്കണേന്ന് ഞാൻ പറഞ്ഞു ഞാ മ മക്കക്ക് രോഗം വരാതക്കാൻ വേണ്ടി അതല്ല ഇത് കള കളയൻ ണ്ടെ വിചാരിച്ചിട്ട് ചെയ്തതാ ഇനി നഷ്ടല്ല വെറുതെ ഒരു സാധനം വാങ്ങിയ ഹാ അതുല്ലേ ഈ ഒരു ചെറിയൊരു ഉം ആ ചെറിയൊരു കഷ്ണത്തിന് ലാഭം നോക്കിയത് ഞൻപ്പതിലേറെ
ആ അതിലേറെ നഷ്ടത്തിലേക്ക്
ആഹ് അല്ല ഞാൻ നോക്കട്ടെ വല്ലിയ കൊയ്പ്പനില്ലക്കിൽ അങ്ങനെ നിക്കൂ പറ്റേ ബുദ്ധിമുട്ടാകണേലേ പോവുള്ളൂ
എത്ര പൈസായിട്ട് ചെലവാക്കാൻ പോണിനി മാറിയെങ്കില് മാറട്ടെ
ആഹ് എന്നോട് പറയ ഒരു കഷ്ണട്ട് കളഞ്ഞാ പോരെ ആനെ അത് അടിച്ച എങ്ങനെങ്കിലും ഇങ്ങോട്ട പൊയ്കോട്ടെന്ന് വിചാരിച്ച് ചെയ്ത പണിയാണ് ന്ന് ഭയങ്കര ലാഭായി
ശർദി ച്ചൊ ഒരു വാട് വട്ടം ഒരുക്കി
രണ്ട മൂന്ന് പ്രാവശ്യം ഛർദ്ദിച്ചു പിന്നെ എന്തും വേണ്ടണോ എന്തും കുടിക്കാനൊന്നും തോന്നുന്നില്ലക്ക നെൽത്തായിട്ട് ഇറങ്ങാൻ തോന്നില്ല ബെഡിന്ന് തണുത്തിട്ട്
ഇനിയിപ്പോ ഒരു കഷ്ണം ബട്ടർ കളഞ്ഞോണ്ട് ഇന്നിപ്പ ഇന്നത്തെ ചോറ് ബാക്കിയാവൂലേ
ചോറൊന്നും ഇന്ക്ക് വേണ്ട ഒന്നും വേണ്ട
ഒന്നും വേണ്ടല്ലേ അതെന്നെ പറഞ്ഞേ ആ ബട്ടർ കഴി ഴിച്ച കാരണം ചോറ് നിങ്ങൾക്കുള്ള ബാക്കിയവ്ടെ ഇണ്ടാവൂലേയിക്ക
ഏഹ് ചോറൊക്കവ്ടണ്ട് ഇഞ്ഞെന്നും വേണ്ടന്ന് നമ്മളെ ശരി വയറിനന്നെ സ്വസ്ഥതായി അപ്പമ്മക്കൊരു സുഖല്ല
കെരീന ബക്കൂർ
ആഹ് പക്ഷെ ഓരോരുത്തർക്കും ഓരോ രീതിയാട്ടോ ഗ്യാസ്
ആഹ് ആഹ് പലർക്കും പലേ രിലാ
ഉം പലവൽക്കും പലേത് ചെലോൽക്ക് നെഞ്ഞിന് വേദന ല്ലേ ചേലോൽക്ക് ഗ്യാസ് ഇങ്ങട്ട് കേറിയ
ത്തിന്റെ നെഞ്ഞി വേദനെ വിചാരിച്ചിര്ന്നാലും അത് പിന്നെ വേറെ എന്തെലും ആയാലും നമ്മളറില്ലേ ഗ്യാസോ ഗ്യാസോ വിചാരിച്ചട്ട് അങ്ങനെ വെച്ചു കാണ്ടിരിക്കാനും പറ്റൂല്ല വേദന ഉള്ളതൊന്നേ
ഉം
ഇപ്പല്ലാതും എന്ത് വന്നാലും പറയും അത് ഗ്യാസിന്റെ വേദനെ ഗ്യാസ് കയറിയതാ ഗ്യാസ് കുടുങ്ങിയതാന്നറഞ്ഞിട്ട്
ഇന്നലെപ്പ ഞാൻ ഗ്യാസിന്റെ അരടോന്ന് പറഞ്ഞ ആ ആങ്ങളനോട് പറഞ്ഞപ്പ ആങ്ങള പറയ്ണ്ട് ഇങ്ങനെ ഏതൊരു കോഴിക്കോട് എതോരു ഹോസ്പിറ്റല് കൺണം അവിടെണ്ടൊരു ഡോക്ട്
ഉം ഒരു യൂട്യൂബില് കണ്ടതാട്ടോ ഗ്യാസിന് നല്ലതാ തോന്ന്ണു ഒന്ന് ചെയ്തോക്കി വല്ല്യ പ്രശ്നം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളന്നേണ് വെള്ളം തിളപ്പിച്ചി ചാ ചായപൊടി ഇട്ണ്ടോന്ന് ഇക്ക് ഓർമ്മല്ല എന്താണ് ശർ ക്കരിം ജീരകും ഒരേ പോലെ ഇട
ഉം ഉം
ഇന്നട്ട് അത് തളപ്പിച്ചിട്ട് ആ വെള്ളം കുടി ക്ക്യ ചെറിയ ജീര
അല്ല അയിന് ചെറിയ ജീരകത്തിന്റെ അതെ ഒരേ ഒരേ പോലെ എങ്ങനെ ശർക്കര ഇട
ഒരേ ഒരേ പോലെ പറഞ്ഞാല് നല്ല മധുരം വേണ്ട അത് ജീരകം ഒര് ഒര് കയ്യില് ഇട ഒരു ചെറിയ കൈയില് അപ്പൊ അയിന് പാകത്തിന് ശർക്കരി ഇടാ മധിരല്ലല്ലോ നമുക്ക് വേണ്ടത് മാ ഇത് മാ അതല്ലേ ആ കുറ കുരുമൊളക് ആ കുറച്ച് കുരുമൊളകും ഉം അത് മൂന്നു കൂടിട്ട്ട്ട് തിളപ്പിച്ചിട്ട് എന്റെ ഹസ്ബന്റിന് എടക്ക് ഇണ്ടാക്കി കൊടുക്കല്ണ്ട് യൂട്യൂബില് കണ്ടിട്ട് ഈ അസിഡിറ്റിക്കും ഗ്യാസിനൊക്കെ നല്ല ഇതാന്ന് പറഞ്ഞേക്കാ
അതേപോലെ ഞാൻ കേട്ട്ണ് കരിഞ്ചീരക വെള്ളം എന്നും രാവിലെ കുടിക്ക്യ
ആഹ് നല്ലതാണ്
ആഹ് ആ ഒക്കെ ഞാൻ കുടിക്കലുണ്ട് ഇങ്ങട്ട് എത്ത ഇൻ്റെ മാറില്ല പലേ പരീക്ഷണങ്ങളൊക്കെ ചെയ്യൽണ്ട് ഇങ്ങട്ടൊ
ക്കാവൂല
കരിഞ്ചീരക വെള്ളം എന്നും കുടക്കിയേനി
ആഹ് ഓരോ മര്ന്ന് ഇതന്നെ ചെലോർക്ക് ഫലിക്കും ചെലോർക്ക് ഫലിക്കൂല അപ്പൊ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലപ്പൊ കൊറച്ച് മുന്നേ ചെലോൽത് ശ് ശരിയാവും ചെലോൽത് ശരിയാവൂലാന്ന് അതുപോലെ
ഇത്ങ്ങനെ മ്മളി കൊണ്ടേ പോവുള്ളുന്ന്ണ്ട് ഏഹ് ജീവിതകാലം മുയുവൻ പഷെ എന്താ അറിയോ ഇത് തലമുറ ഇങ്ങനെ കൈമാറി പോണ്ട്.
ആഹ്
ഇത് ഞമ്മക്ക് ഇണ്ടെങ്കില് അമ്മളെ മക്കക്ക് ഇങ്ങനെ അതാണ് വെല്യ വിഷയം ഉം ഗ്യാസ് ഇത് തലമുറേല് ഇങ്ങനെ പോണ്ട് അതിപ്പൊ കാലം കൊണ്ട് എല്ലാർക്കും ബാധിക്കൂലേ?
ഉം അത് ഗ്യാസ് ഒന്നു അല്ല എന്തോ അസുഖണ്ട് തലമുറ ആയിറ്റ്.
ഉ ഉം അത് ശരിയെന്നെ.
ഇപ്പം ഞങ്ങക്കൊക്കെ ഒര് ചങ്ക് ഒര് ചങ്ക് ഞമ്മള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒര് ചങ്കിലൊരു കാറലാ. അപ്പൊ ന്റെ ഉമ്മാക്ക് ഇണ്ടത് അപ്പൊ ഞങ്ങള് പറയും ചെയ്യും ഒരാൾക്ക് വന്ന് കഴിഞ്ഞാ ഇമ്മാക്ക്ണ്ട് അപ്പൊ ഇണ്ടായ ആള് പറയു നിക്കുണ്ട് അപ്പ പിന്നെ അടുത്ത ആള് പറിയു ഇക്ക് ക്കുണ്ടാവലണ്ട് അപ്പ ഞങ്ങ മക്കൾക്ക് എല്ലാർക്കും ഇണ്ടാ ഒരു സ്വഭാവം ആ ഒര് ഇത് അപ്പൊ ഇപ്പ എല്ലാണ്ട് തലമുറ ആയിട്ട്.
ആഹ് ആഹ്
നല്ലതൊന്നുല്ല്യാ വേണ്ടാ
ഉം
തലമുറകളായിറ്റ് കൈമാറി വെര്ന്ന്ണ്ട് ഉം. ഏഹ്? മോളല്ല മോനാണ്.
ഏഹ് എത്ര ആയിണ് ആഹ് ഇന്നാ ഓക്കെട്ടോ ഇന്നാ ശെരി.
ഉം.
കട്ടക്കാൻ പറ്റ്